മ് പറഞ്ഞോളൂ
എന്തൊക്കെന്ന് വിശേഷം
എന്ത് വിശേഷം സുഖമായിട്ടിരിക്കുന്നു മഴയാണ് തണുപ്പ് തുടങ്ങി
ഇനിപ്പോ പറയേണ്ടില്ലല്ലേ ഓ ഇവിടെ മഴന്നെ
ആഹ് ആഹ്
വെക്കേഷനോക്കെ കഴിഞ്ഞ് എവിടക്കെങ്കിലും യാത്ര പോയിരുന്നോ
വെക്കേഷൻ ടൈമില് അങ്ങനെ യാത്ര പോയില്ല കസിൻസ് ന്റെ വീട്ടിലൊക്കെ പോയി പിന്നെ സിനിമക്ക് പോയി അങ്ങനെയൊള്ളു എല്ലാണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തില്ല
ഇല്ലല്ലേ
പോയിരുന്നൊ
ഇല്ല പോയിരിന്ന് പോയിട്ടില്ല തീരുമാന ക്ക് ഇണ്ടായിരുന്നു പോണം ഇണ്ടായിരുന്നു
ആണോ എങ്ങോട്ടായിരുന്നേ
കക്കാടം പൊയിലേക്ക് അവിടെ റിസോർട്ട്ക്ക്
ആഹ് ആഹ് ഫാമിലി ആയിട്ട് ട്ടില്ലേ വേറെയും കസിൻസ് ഉണ്ടായിരുന്നോ
ഉണ്ടായിരുന്നു
എ പ്ലാൻ മാറ്റിപ്പോയില്ലേ
പ്ലാൻ മാറ്റി
ആഹ് ഹഹ ഇഷ്ടണോ ട്രാവലിഷ്ടാ
ഓ ഒരുപാട് ഇഷ്ടാ ഒന്ന് പൊറത്ത് പോവാറിബം വേറൊരു വൈ ഇതലേ
ആഹ് അതന്നെ അടിപൊളി എല്ലാര് എങ്ങോടം കൂടി പോകുന്നല്ല രസല്ലെ ഒറ്റക്ക് പോകാനിഷ്ടാണോ
ഒറ്റക്ക് പോണെട്ടിലും എല്ലാരും കൂടി കൂടി പോമ്പോളേല്ലെ രസം
ആഹ് അല്ല അല്ല ഒറ്റക്ക് പോകൻ ഇഷ്ടള്ളോരും ല്ലേ ഇങ്ങനെ സോളോ ട്രിപായിട്ട് പോന്നോര് പോയിട്ടുണ്ടോ ഒറ്റക്ക് എവിടെങ്കിലും?
ഇല്ല ഇല്ല പോയിട്ടില്ല ഫാമിലിക്കൊപ്പം പോയിട്ടേയൊള്ളൂ.
ആഹ് ആഹ് ആഹ് ഒരുപ്രാശ്യം ഇങ്ങനെ ഭയങ്കര വെല്ല്യ ട്രാവലല്ല ജസ്റ്റ് നമുക്ക് നമുക്ക് അറിയുന്ന ഒരു സ്ഥലം അത് മറ്റേ ട്രിപ്പായി ട്ട് പോയതല്ല ഒരു സാധനം അവിടെന്ന് ഏപ്പിക്കാൻ വേണ്ടി പോയതാ, പക്ഷെ ഫസ്റ്റ് ടൈമാണ്.
ആണ് ലെ
ആ ഞങ്ങളിവിടന്ന് ഫസ്റ്റ് പോയി ഒറ്റ് ഒറ്റയ്ക്കാ പോകുന്നെ അപ്പൊ ഭയങ്കര ടെൻഷൻ ആയിര്ന്ന് ഏങ്ങാനും എന്താവോ ഒറ്റക്ക് പോവ്ന്നെ എന്ത് ചെയ്യണം ഏത് ബസിൽ കേറണം ബസിനാട്ടോ പോയെ അങ്ങനെ കൊറെ ഇണ്ടായിരുന്നു, അപ്പം ഫസ്റ്റ് ടൈം പോകുമ്പോ ഒരു ടെൻഷനായിരുന്നു, പക്ഷേ അ എല്ലാം കൊഴപ്പ ഒന്ന് ഓടാണ്ട് അവിടെ എത്തി എല്ലാം ശരിയാക്കി തിരിച്ച് വന്നു അപ്പൊ ഇപ്പ ധൈര്യാ ആ സ്ഥലത്ത് പോകുമ്പോ ഇപ്
ആണല്ലേ അതാണ് ഒറ്റൊക്ക് പോകുമ്പോ ഒരുധൈര്യ
അതെ അതെ ഫസ്റ്റ് പോകുമ്പളാ ഒരു ബുദ്ധി ആ അതന്നെ പക്ഷേ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാ നമുക്കൊരു ധൈര്യാ ട്ടോ.
ആ അതന്നെ പിന്നെ ആരെങ്കിലൊക്കെ ഒപ്പണ്ടെങ്കില് സുഖാണല്ലോ നമ്മക്ക് പറയാനും മിണ്ടി
ആ ആ അതെ അതെ ആ അത് വേറൊരു രസം. ഒറ്റയ്ക്ക് പോകുന്നത് ഇഷ് ഏ കൊറെ പേർക്കൊക്കെ ഒറ്റക്ക് പോകുന്നത് ഇഷ് ടം പക്ഷേ എനിക്ക് ടെൻഷനാ ഇങ്ങനെ ഒറ്റക്ക് പോവുമ്പം. കൂ ഇഷ്ടം ഇങ്ങനെ എല്ലാരും കൂടെ പോന്നത് അതാവുമ്പം നമുക്ക് അടിപൊളിയായി ഹാപ്പി എന്തെങ്കിലും ഒണ്ടെങ്കി നമുക്ക് സംസാരിക്കാം.
അപ്പ സ്ഥലൊക്കെ എങ്ങനെ നിങ്ങള് ചോയിച്ച് ചോദിച്ച് അന്വേഷിച്ചു പോവേ?
ആ സ്ഥലം ഒ ഒരു രണ്ട് ബസ് കേയറിയാ മതി. പക്ഷേ ഇവിടുന്നാ ഫസ് റ്റത്തെ ബസ് അ ഓ ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാം എവിടം വരെയാ എങ്ങനെയാ ണ് രണ്ടാമത്തെ ബസ്സിനാണ് എവിടുന്നാ കേറണ്ടത് എവിട എവിടെയാണ് ഇറങ്ങണ്ടത് അങ്ങനെ ഡൗട്ട് വന്നത് പിന്നെ വിളിച്ചു ചോദി ഒക്കെ കേറി അവിടെ അവിടെ അവിടെ നമ്മൾ ആ ഫസ്റ്റ് ബസ് ഇറങ്ങുന്നവരോടൊക്കെ ചോദിച്ച് അങ്ങനെക്കെ അങ്ങ് കേറിപ്പോയി
അതാണ് ഞങ്ങള് കൊറച്ച് മുന്നേ വയനാട്ട് പോയിരുന്നു വെക്കേഷന് മുന്നേ
ആ ആണോ വയനാട് ഇഷ്ടാണോ
ഓ നമുക്കൊന്ന് വൺ ഡേ ടൂർ ആക്കി പോരാന്നണ്ട് അങ്ങനെ പോയതാ ഫാമിലി അടക്കം
ആഹ് ആഹ് ആഹ് താമസിച്ചോ അന്നിട്ട് എവിടെയെങ്കിലും
ആഹ് അവിടെ ആഹ് സ്റ്റേ ചെയ്തു
ആഹ് ആഹ് കുറേ പേരുണ്ടായിരുന്നു
ആഹ് കൊറേപേരിണ്ടായിരുന്നു
ആഹ് ആഹ് എങ്ങനെയിണ്ട് വയനാട്
ഓ അടിപൊളി ആട്ടെ
ഏ വയനാടും ഇടുക്കിയും ഒക്കെ ഏകദേശം ഒരേപലെയാന്ന് തോന്നൂല്ലേ
ആഹ് ആഹ് ആഹ്
കുറച്ചൊരു മല ആഹ് ഒരു മലപ്രദേശം
നമ്മള് പിന്നെ എടുക്ക ആ കാ മക്കൾ കാണാതെ ഒരു ത്രില്ല്
ആഹ് അതെ അവർക്ക് യാത്ര പോവാന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ് ഇഷ്ട്ടല്ല അവർക്ക് അടിച്ചു പൊളി ക്ക്യ എൻജോയ് ചെയ്യാം
പിന്നെ അവർക്ക് കൂടുതൽ പറഞ്ഞാല് പാർക്ക് കൊണ്ടാണ് പാർക്ക് പോയാലേ ഒൽക്ക്ചാടാനും കളിക്കാനൊക്കെ കഴിയൂള്ളു
പാർക്കി കേറി കഴിഞ്ഞാ പിന്നെ എറങ്ങാനും തിരിച്ചു വിളിക്കാനാ ബുദ്ധിമുട്ടില്ലേ
അതാണേയ്
അത് അവർക്കത് മാത്രം മതി തി
ഓഹ്
വേറെ സ്ഥലങ്ങള് എങ്ങനെ കാണാ
ഉം വയനാട് പൂവാം ഊട്ടി പോവാന്ന് സ്ഥലങ്ങളല്ലേ കാണാനുള്ളൂ അങ്ങനെ യാത്ര ചെയ്യല്ലേ വണ്ടിലിരുന്ന്
ആ അതന്നെ
ഇതാകുമ്പോ ഓൾക്കൊരു എൻജോയ്മെന്റ് ഓ അതാണ്
ഉം
മക്കക്ക്‌ ഇഷ്ടാണോ ഏ-
പൊറത്തേക്ക് പോയിട്ടുണ്ടോ അങ്ങനാ
ഇല്ല ഇല്ല ല്ല ഇല്ല പോയിട്ടില്ല ആ ട്രെയിനിൽ പോയിട്ടുഉണ്ട്
ആ ഇഷ്ടാണോ
ട്രയിലോ ഓ ഇഷ്ടാണ്
ആ നല്ല കംഫർട്ടാല്ലേ
ഓ അത് കല്ല്യാണത്തിന് മുന്നേണ് പോയിരുന്നത് ട്ടോ കല്യാണം കഴിഞ്ഞേന് ശേഷം പോയിട്ടില്ല മക്കളെയും കൊണ്ട് പോയിട്ടില്ല ഉം
കൊറെ ദൂരം ഉണ്ടായിരുന്നോ ട്രെയിനില്
ആ അവടന്ന് മംഗലാപുരം
ആഹ് ആഹ്
പോയിട്ടില്ല രാവിലെ പോയി ഓ
ആ ആടെൻഷൻ ഉണ്ടായിരുന്നോ
അല്ല വേറെ ഇന്റെ ഫാമിലി ഉണ്ടായിരുന്നോ
ആ ഫാമിലി
ഫാമിലി അല്ലാതെ ഒറ്റ റ്റക്കല്ല പോയത് ഫാമിലീന്റെ കൂടായിരുന്നു.
ആ ആ
ഒറ്റക്കിതുവരെ എവിടേക്കും യാത്രെയ്തിട്ടില്ല.
ആ പ പക്ഷേ ഒരു പ്രാവശ്യം ഒന്ന് പോയാ ഓക്കെ ആവൂട്ടോ എന്റെ അനുഭവത്തിലാ ഫസ്റ്റ് ഭയങ്കര ടെൻഷനായിരിക്കേ
നമ്മള് ഹോസ്പിറ്റല് സംബന്ധമായ കാര്യത്തിനൊക്ക്‌ റ്റക്ക് പോവാന്നല്ലാതെ
ആ ആ അതെ നമുക്ക് ടെൻഷനാ അവിടെ ചെന്ന എന്ത് എന്താ ചെയ്യേണ്ടത് അറിയ
ആഹ് പരിചയല്ല ത്തോലായിരിക്കല്ലോന്നില്ലേ
അതന്നെ അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്കും ധൈര്യം
അതെന്നെ അതെന്നെ ആഹ് ധൈര്യം വേണം
അതെ
നമ്മൾ ഒരു പ്രാവശ്യം ഒക്കെ അങ്ങനെ പോയി കഴിഞ്ഞ നമ്മുക്ക് ധൈര്യം വരും ആ ഒരു പ്രാവശ്യം പോവനാണ് ബുദ്ധിമുട്ട്
ഇതെന്നെ ഉം ഉം ബസ്സ് പിന്നെ എല്ലായിടത്തേക്കും ഉണ്ടല്ലോ യാത്ര ചെയ്യാൻ
ആ അതെ ആ ബസ്സ് കൊറെ ഏകദേശം കുറേത്തന്ന ഉണ്ടേല്ലോനമ്മുക്ക് അതുകൊണ്ട് തന്നെ ബസ്സ് കേറിയാലും ചെല ഇവരോട് പറഞ്ഞാൽ മതി ഇന്ന സ്ഥലത്തുമ്പം പറയണേന്നൊക്കെ പ്- പറഞ്ഞിട്ടുണ്ടെങ്കിൽല് അവര് കറക്റ്റ് പറഞ് നമ്മളെ എർക്കിയോക്കെ തരും
ആഹ് അതെ നമ്മള് വണ്ടി വിളിച്ച് എവ്ട്ക്കും പോകേണ്ടിയേ ആവശ്യല്ല
ആഹ് ആവശ്യല്ല
ഉം
ഹ് അങ്ങനെ ചെയ്യുന്നവരൊക്കെഉണ്ട്ന്നുള്ളപ്പോ നമുക്ക് ഒരു ധൈര്യാ ഓ ഇന്ന സ്ഥലത്തുമ്പോ അവര് പറയോലോ
ന്നാലും പസേന്നാലും
അതെ ഒരു ധൈര്യകുറവ്
എന്നാലും ഒര്ത്ണ്ടല്ലോ
ആഹ് അതെ ആഹ് സാധനം എന്നാലും ആഹ് അതണ്ടാവും അവ്ടെ എത്തുന്നോടം വരെ ആഹ് ആഹ് അതെ അതെ
അങ്ങനെ ഒരുരുന്ന കാര്യം നിങ്ങള് എവ്ട്ക്കാ വയനാട്ട്ക്കാ ഊട്ടിക്കാ അവ്ട്ക്കാ ഇങ്ങനെ യാത്ര പോയിര്ന്നോ?
അങ്ങനെന്നും പോയിട്ടില്ല അത് ഫാമിലി ആയിട്ട്ങ്ങനെ ചെറിയ ഒര് ട്രിപ്പ് പോവാല്ല ട്രിപ്പ്ന്ന് വെച്ചാ ന്നേച്ച ഹസ്ബന്റ് പോറ്ത്ത് ണ് അപ്പൊ വര്മ്പം ഇങ്ങനെ ചെറിയൊരു ട്രിപ്പ് പോക്ആ ഉള്ള ടൈമിൽ ചെറിയൊരു ട്രിപ്പ് അല്ലാണ്ട് അങ്ങനെ എവിടേം പോയിട്ടില്ല.
ആണ്
ഞാനീ പറഞ്ഞ ആ ഒറ്റക്ക്പ്പൊ അല്ലെങ്കി പിന്നെ ഫാമി ക്കേണ് എല്ലാരും കൂടെ കൂടുമ്പോങ്ങനെ എവിടെങ്കിലൊക്കെ ഇങ്ങനെ ചെല ഷോകള്
ആഹ് മാള് ലുലുമാള് അങ്ങനെ അങ്ങനത്തെയാ മാള്കളാ
മാള്കളല്ല ഈ എന്താ പറയാ ഫ്ലവർ ഈ ഊട്ടിയിലൊക്കെ ക ഈ ഫ്ലാവറായ് അങ്ങനെയൊക്കെ പറഞ്ഞട്ട് ഓരോരോ ഓ ഇവന്റ് പോലെ ഉണ്ടാവലോ
ആ ആ ആ ആ
അങ്ങനെ വെറുതെ ഇങ്ങനെ ന കറങ്ങി വരാൻ - ഉള്ള ഇതിൽ പോകും
ആ അങ്ങനെ നിങ്ങൾ എങ്ങനെ ബീച്ചിലേക്കൊക്കെ പോവോ
ആ ബീച്ചിലൊക്കെ ഹസ്ബന്റ് ഉണ്ടായിരുന്ന ടൈമില് ഇങ്ങനെ പോകും
അതെല്ലേ
എല്ലാരും കൂടുമ്പോ
ആ ആ
അല്ലാണ്ട് അങ്ങനെ ഇല്ല ഓ അവർക്ക് ഇഷ്ടാ അവർക്ക് അവിടെൊക്കെ പോണം ഇങ്ങനെ നടക്കണം അതൊക്കെ ഇഷ്ട-
ആണ് ഇല്ലേ
പാർക്കാണ്
ആ ആ അതാണ് ഓല്ക് പാർക്ക
യും കൂടുതൽ കളിക്കാനുള്ള സംഭവം ഞങൾ കേറിയിട്ട് ഓരോരോ ആ- ഇപ്പൊ ഇവർക്ക് പുറത്തിറങ്ങിയാൻ കൊറ ഗെയിംസുകൾ ഉണ്ടല്ലോ അഡ്വഞ്ചർ പാർക്ക് അങ്ങനെയുള്ള പാർക്കിലോ അതൊക്ക അവർ ഭയങ്കര ഇഷ്ടണ് അല്ലാണ്ട് നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങള ഇങ്ങനെ കാണാൻ പോകുമ്പോൾ അവർക്ക് അതിനെക്കാളും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങ-
അതാണ് ഇവിടുത്തെ കുട്ടി കുട്ടികൾക്ക് അങ്ങന തന്ന ഇഷ്ട്ട - ട്ടം പാർക്കുകളാ ഇഷ്ടം ഓ പറയുന്നുണ്ട് നമ്മക്ക് ലീവല്ലെന്ന് പോവല്ലേ പോവല്ലേന്ന് പറണ്ട്
ആഹ ആ അതെ അവർക്കൊരു ഇടക്ക് ഇങ്ങനെ കൊണ്ടോന്നത് അവർ- ഒക്കെരു സന്തോഷം
ആ ഏതാ ഇവിടുന്ന് ഒരു ഒരു ഒന്നര മണിക്കൂർ ആയാൽ അവിടെ എത്തണ ഒരു പാർക്ക്ണ്ട് ഇവിടെ അടുത്തായിട്ട് ഒരു മണിക്കൂറ് ഇപ്പൊ ഒരു വർഷക്ക ആയിട്ടുള്ളൂ അവിടെ വന്നിട്ട്
ആ ഓപ്പണായിട്ട് അത്രേ ആയുള്ളു
എന്നാ ശരിയേ
ആ ഓക്കേ എന്നാ